ഹലോ
അല്ലവാ
ആ കേൾക്കുന്നുണ്ടോ ഓക്കെ സുഖവാണോ
എന്തൊക്കെ ആ സുഖാണ് ഉം അവിടെ അവിടേന്ന് ഉം ഭക്ഷണൊക്കെ കഴിച്ച് ഭക്ഷണം ഒക്കെ കഴിച്ച് കിടക്കാ ഹലോ
ഭക്ഷണൊക്കെ കഴിച്ചായിരുന്നു
ഹലോ ഹലോ
ഹലോ
പുറത്ത് കേൾക്ക്ല്ലേ
ആഹ്
ആ
ഭക്ഷണൊക്കെ കഴിച്ചായിരുന്നോ ആ ഞാൻ കഴിച്ചു കഴിച്ചായിരുന്നോ ആ ഞായറാഴ്ചക്കെ യായിട്ട് എന്താ സ്പെഷ്യല് ഞാൻ മൊ മുട്ട കറി വെച്ചൂടെ അവിടെ എന്താ
ഇവിടെ ചക്കക്കുരു പുളി
ആഹ ചക്കക്കുരു പുളി പുളിെ പുളി എങ്ങറെയാ ചക്കക്കരു പുളിന്ന് പറയുന്നത് എന്താ
ചക്കക്കുരുയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും വെളുത്തുള്ളും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് കുക്കറിില് ലടിപ്പിക്കും എന്നിട്ട് പുളി വർന്ന് തിളപ്പിച്ചിട്ട് കടുപെട്ടിിക്ക
ആണോ പുളി പുളി പുളി എങ്ങനെ പുളി വാർ ആന്താ
കൂളി നമ്മള് വളത്തിലിട്ട് കുതിർത്തൂല്ലേ
ആഹ ഓക്കെ ആഹ ഹഹ് അ ഭയങ്കര- പുളിച്ചേർക്കില്ലേ കറിക്കു?
ഏ
ഭയങ്കര പുളിയായിരിക്കുവോ കറിക്ക്
ഇല്ലേ നല്ല പുളിയൊന്നുംല്ലേ നമ്മള് വെണ്ടക്ക പുളിയൊക്കെ വെക്കുവല്ലോ ആഹ മീനിൽ നമ്മൾ അത്യാവശ്യത്തിന് പുളി ഇടും അങ്ങനെ-
കുറച്ച് ആ ഓക്കെ എനിക്ക് എങ്ങനെയ പറ ഈ പുളിന്ന് പറയുമ്പോ എന്റെ എനിക്ക് ഭയങ്കര പുളി എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്റെറെ തൊണ്ടയിൽ ഇങ്ങെ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് വേദന വരും
ആ ആ
അതുകൊണ്ട് പുളി എനിക്ക് അധികം ഉപയോഗിക്കാൻ പറ്റില്ല
ആഹ
അതുകൊണ്ട് ഞാൻ ഇപ്പ മാക്സിമം പുളി ഒഴിവാക്കിയിട്ട് ആ മധുരമുള്ള കറി ഒക്കെ അല്ലേ അങ്ങനെയൊക്കെയാണ് ഞാൻഏറ്റവും കൂടുതൽ കഴിക്കാം പുളിന്ന് പറയ്പോൾ തന്നെ എനി ഭയങ്കര ഒരു പേടാണ് ആഹ്
ആഹ ആഹ അ എന്താണ അപ്പൊ
എരി എന്താ പറയില്ല തൊണ്ടയൊക്കെ ഭയങ്കരമായിട്ട് പുളിയായിട്ട്-
ആഹ
തൈര് കഴിക്കത്തില്ല ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കില്ല തൈര് കഴിക്കില്ല പുളിയുള്ള എന്തൊരു പണ്ടൊക്കെ ഭയങ്കരമായിട്ട് പുളി കഴിക്കുായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് പുളി കഴിക്കും എനിക്ക് അതാണ് പറ്റിയത് അന്ന് കഴിഞ്ഞിട്ട് ഇപ്പ എനിക്ക് പുളി ഒട്ടും കഴിക്കാൻ പറ്റില്ല മീൻകറിയൊക്കെ വളരെ കുറച്ചായിട്ടല്ലേ ചെറു- ട്ടല്ല ഇടു്ള്
ആഹ അങ്ങനെയൊന്നും കുഴപ്പില്ല അല്ലെ
പോന്നുന്നില്ല പക്ഷ ഭയങ്കരമായിട്ട് പുളി വരുന്ന സംഭവങ്ങൾ കഴിക്കാൻ പറ്റത്തില്ല
ആഹ പിന്നെ തക്കാളി തക്കാളിന്റെതൊ
തക്കാളി ഇപ്പൊ മറ്റ ഹൈബ്രിഡ് അല്ലേ കിട്ട അതിനെങ്ങനെ പുളി ഉണ്ടാവല്ലോ നാട്ട
ആ അങ്ങനൊക്കെ ഒരു പുളി തന്നെ നമ്മള് മീൻകറി ഇതൊക്കെ വെക്കണ ഒരു ടൈപ്പ് പുളി തന്നെ പാകത്തിന്പുളിയും പാകത്തിന്
ഓക്കെ അങ്ങനെ ആ എനിക്ക് പുളിയിരുന്നു എന്നൊക്കെ പറഞ്ഞ ഞാൻവിചാരിച്ചു ഭയങ്കരമായിട്ട് പുളിയിട്ട് കറി
പേരിങ്ങനെ പറയുമ്പോ- പുളി
ആ നമ്മള് പുളി വരാൻ വേണ്ടി മാങ്ങിയ അതിലേക്ക് ഇടുക
ആ ആ അതൂടാ മാങ്ങട്ടിട്ടും വെക്കാ ഇവിടെ മാങ്ങട്ട ആ് മാങ്ങട്ടിട്ട് വെച്ചാലും ടേസ്റ്റ് റ്റ നമ്മള് പുളി പാരുന്നേക്കായും ടേസ്റ്റും മാങ്ങക്കാ അ
ആ നമ്മള് പുളിയില് മാങ്ങിയിടുക ചക്കക്കുരുവിറെ കൂടെ പുളി ഇടാറേയില്ല ആ അപ്പൊ പുളി നടപ്പ എനിക്ക് ഭയങ്കര അത്ഭുതമായി അതാചോദിച്ച ഞാന അതുവരെങ്ങെ കഴിച്ചു പുളിയിട്ട മാങ്ങ അങ്ങനെ കഴിച്ചിട്ടില്ല
ആ ആ എന്നിട്ട് കടക് പൊട്ടിക്ക
ആ ഹാ
ഒരു കുർന്നന ഉണ്ടാവും ഉം ഇവിടെ ഉ എന്റെ താത്തിയും പറയാത് ഞാാനിങ്ങനെ വെണ്ടക്ക പുളി കൈപ്പക്കപുളി അന്റെ ഒരു പുളികള് പറയും എന്നോട്
ആ ആ
ങ്ങളെ ഈ വഴി അങ്ങനെ പറ വണ്ടക്കക്ക മളെ വണ്ടക്കച്ചാറ് പറഞ്ഞാ മതി പറയും നിന്നോട ജൈന എങ്ങനെ ബിൽഡപ്പ്ടുത്തി പട്ട് വണ്ടക്കപ്പൂലെ അതേമാതിരി കുമ്പളങ്ങോ ഓലം വെക്കാന്ന് പറഞ്ഞാലും അത്ഭുതം
അതെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടത് അങ്ങനൊക്കെ നമ്മളിപ്പോ ഇങ്ങന ഓരോന്ന് വിളിക്കുമ്പോ ഓരോ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഓരോ കറികളൾ ഇങ്ങനെയൊക്കെ പറയുമ്പോം ആ ഞാനാൊന്നും കേട്ടിട്ട് അറിയില്ല നമ്മള് സാധാരണ ഭയങ്കര ഇതായിട്ട്
ആ ഇന്നലെ ആ സാമ്പാറൊക്കെ വക്കും ആ ഇന്നാലെ അതേ മാരി ഒരാൾ ഇന്നോട് ന്താ ചായക്ക കടി ഞൻ പൂള ചിപ്സാണ്ണ് പൂളചിപ് സാർന്ന് എന്താ സാധനംന്ന് വോച്ച അപ്പൊ ഞാന് ആകപ്പ കപ്പ പറഞ്ഞപ്പോ ഞങ്ങിവിടെ ചീനീന്നാ പറയാന്നോ അങ്ങനെഎന്തോ പറഞ്ഞോ
ആഹാ അതെ ഇപ്പൊ ഞാൻ വിളിച്ചപ്പോൊ ഒരു ചേച്ചി പറയുന്നുണ്ട് അവര് ഞങ്ങള്ൾ മിന്നല എന്ന് പറയുമ്പോ അവര് കൊള്ളിയാൻ എന്നൊക്കെ പറയാണ്
കൊള്ളിയാനോ
പറഞ്ഞട്ടണ്ട് എനിക്കറിയത്തില്ലോ സംഭവ എന്ന് പക്ഷ അവ അിയാം മിന്നലും വരെ ഞങ്ങൾ കൊള്ളിയാനോ പറയാ കൊള്ളിയാൻ അടിച്ചു കൊള്ളിയാൻ അടിച്ചുന്ന് അപ്പൊ ഈ കുളിയന്ന് പറഞ്ഞിട്ടണ്ട് എനിക്കത് മറ്റേ ബന്ധപ്പെടുത്താൻ ഒന്നും പറ്റുന്നില്ല എന്താണ് കൊള്ളിയൻ പറഞ്ഞ് വരുമ്പോ പറഞ്ഞ്പറഞ്ഞ് എന്ന പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ട ഓക്കെ അത് മനസ്സിലാവും കൊള്ളിയന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി മിന്നലാണ് അല്ലാതെ പെട്ടന്ന് പൊള്ളിയാൻ അടിച്ചുെന്ന് പറഞ്ഞിട്ടണ്ടയി എനിക്കൊരു ബന്ധം കിട്ടത്തില്ലാ എല്ലാം മലയാളമാണ് പക്ഷേ അവര് പറയുന്നുണ്ട് പറഞ്ഞാല അറിയാം കുള്ളിയാന്ന് പറഞ്ഞാലും അറിയാം
ആ അ ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കൊള്ളിയാൻ
നമക്ക് മിന്നിൽന്ന് പറഞ്ഞാൽ മന്നിൽ മാത്രേ അറിയത്തുള്ളൂ കൊള്ളിയന്ന് പറയുന്ന ഓരോ ഭാവഷന്റെ കോരോ ഇതല്ലേ
ആ പക്ഷെ അങ്ങനെ പറച്ചാല സ്ലാങ്കുകൾക്ക് ഒരു ഇതെള്ള ഉണ്ടാവേ ഒരേ ഇതാണെങ്കിലും സ്ലാങ് വ്യത്യാസം വേര് കൊണ്ടിങ്ങ
അതെ നമുക്ക് നമ്മളങ്ങനെ ആ അതെ കേ ക്കുമ്പോ ഓരോ പുതിയ ഇതൊക്കെ ഓരോ പുതിയ സംഭവങ്ങളൊക്കെ പഠിക്കുന്നണ്ട്
ആ കാസർകോട്ടേരൊക്കെ കിട്ടണം കയ്യില്
അതെ എന്നാ പിന്നെ തീർന്നല്ലേ
എടുത്താ പിടിച്ചോച്ചിട്ട്മറുപടിയും കൂടി കൊടു-
അ മനസ്സിലാക്കാൻ തന്നെ ഒരു പത്ത് മണിക്കൂർ എടുക്കും അവരന്താ പറയുന്നതല്ലേ
ആ അങ്ങനെയുള്ളവരൊന്നും കിട്ടീട്ട് അത് അടിപൊളിയയ്ക്കാരം
ഞാൻ പറയുന്ന ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ല്ല ഒന്ന് നോക്കുമ്പോ പിന്നെ മനസ്സിലാവും
ആ എനിക്ക് വേം മനസ്സിലാവ്ണ്ട് ഈ മലപ്പുറം പാലക്കാ- ക്കാട് അങ്ങട് വല്യ കുഴപ്പല്ല ആ ഭാഷേള് ബാക്കിയാണ് ചെലോല് ചെല വേ ള്ളൂ വ്യത്യാസം വേറൊന്നും അങ്ങനെ കൊഴപ്പല്ല
അതെ പക്ഷെ ഇങ്ങനെ ആ ആഹ് ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ല്ലെ ആ ഒരു
പലേ ആൾക്കാരോടും എടപഴകുമ്പ നല്ല രസാണ്
നല്ല രസവാണ് സത്ത്യ പറഞ്ഞ് ഇങ്ങനെയൊക്കെ അവസരം കിട്ടുന്നല്ലേ ഇങ്ങനെയൊക്കെ അവസരം കിട്ടുന്ന ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലാതെ വേറരു വഴിയിലും ഇങ്ങനെയൊക്കെ കിട്ടുന്ന കിട്ടാൻ ചാൻസില്ല
ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ടെ വരുവാണേ
അതെ നമുക്കിപ്പോ എല്ലാ കാര്യങ്ങളും അറിയാം അവരെ കുറിച്ച് അതൊക്കെയാണ് അങ്ങനെയൊക്കെഏ അങ്ങനെയൊക്കെ വരുന്നുണ്ട്
നമ്മള് ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ സംസാരിച്ചിട്ട് എന്തായാലും നല്ല ഒരു പരിപാടിയായി നമുക്ക് പല ആൾക്കാരും പലതും മനസ്സിലാക്കാൻ പറ്റിയത്
ആ നമ്മളിപ്പ മറ്റേ കുറെേ പേരൊക്കെ ഇങ്ങനെ കുക്കിംഗ് ഒക്കെ പഠിപ്പിക്കുയായിരുന്നു ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ എന്നൊക്കെ പറഞ്ഞിട്ട്
ടേ തീലൊക്കെ പോയി പെട്ടാല്
ആഹ് ആ ചിലരൊക്കെ നന്നായിട്ട് ആ ചിലരൊക്കെ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നന്നായിട്ട് എങ്ങനെയൊക്കെയാ ചെയ്യണ്ടങ്ങന എങ്ങനെയക്കെ ചിലരൊക്കെ ഡയറ്റ് ഒക്കെ ഡയറ്റ് എങ്ങനെ നോക്കണ്ട തടി എങ്ങനെ കുറക്കണം എന്ന് പറഞൊണ്ടിരിക്കുന്നു
ആഅവിടെ ഡയറ്റ് ഒക്കെ ണ്ടോ
ഭയങ്കര മെലിട്ടായിരിക്കുന്നേ അപ്പൊ ഞാനിങ്ങനെ ചോയ്ക്കായിരുന്നു എങ്ങനെ ആ എങ്ങനെയാ തടി വെക്ക എങ്ങന തടി വെക്കന്ന് ഞാൻ ചോദിച്ചോണ്ടിരിക്കല്ലാരോട എനിക്ക് തടി എങ്ങനെയെങ്കിലും വെക്കണം ഭയങ്കരമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് തടി കൊയണം കടല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്ട്ടോ കടലോ പരിപ്പ് എങ്ങനെ കഴിച്ച ആ പക്ഷെ എനിക്ക് ഈ തൈര്ംങ്ങനെയൊന്നും പറ്റത്തില്ല
അതൊക്കെ കഴിച്ചാ തടിയൊക്കെ പറയുന്ന പയഞ്ചോറില് തൈര് ഒഴിച്ച് കഴിച്ചാല് ആ
പുളി അങ്ങനെ പറ്റത്തില്ല അതേപോലെ തന്നെ മധുറോവർ പറ്റത്തില്ല പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കരമായിട്ട് പുളി
ആ ഈ പുളി കഴിച്ചാൽ തന്നെ നമുക്ക് തൊണ്ടക്കൊ ഒരു ഇത് തരുവല്ലോ കൊറെേ തിുമ്പൊ ഒരു ച
ഭയങ്കരമായിട്ട് നമ്മുടെ അവിടെ പുളിമരൊക്കെ ഉണ്ടായിരുന്നു ഫുൾ ടൈം ആ പുളിമരത്തിലൊക്കെ വീട്ടിലായിരുന്നു എല്ലാരും പിന്നെ ഈ പുള്ളിന്ന് പറയുമ്പോ എനിക്ക് എന്ത്തു പുള്ളിയുള്ള സംഭവം വന്നാലും
മ് മ് മ് വേറെന്തെങ്കലും ബുദ്ധിമുട്ട്ുണ്ടാവോ
വേറെ ബുദ്ധിമുണ്ടൊന്നുമില്ല പക്ഷെ എനിീ കഴിക്കാൻ പറ്റില്ല കഴിക്കത്തില്ല എനിക്ക് ക അത് കാണുമ്പോ തന്നെ കഴിക്കൻ തോുന്നില്ല അപ്പ ഞാൻ കഴിക്കില്ല ആ പുളിയോടുള്ള ആ ഒരു താല്പര്യം അങ്ങോട്ട് തീർ
നമ്മുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ് കഴിക്കാ തോന്നത് അത് കഴിച്ച പിന്നെ അനുഭവിക്കണ്ടേ
എനി ആണോ പക്ഷെ എനിക്ക് തോന്ന എനിക്ക് എനിക്ക് എന്താ വെച്ചിണ്ടേ അധികം അൻന്റെ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ എനിക്ക് ഭയങ്കര അധികയിട്ട് കിട്ടിയിട്ടുണ്ട് അതൊണ്ട് പിന്നെ പിന്നെ എനി അതിലക്ക് താല്പര്യം അദികായിട്ട് കിട്ടിയോണ്ട
ആചപ്പ അതേക്കാരം അന്തൊക്കെ കൊറെ മട്ത്തിട്ടേ
തിന്നു മടുത്തിട്ട് പിന്നെ താല്പര്യം ഇല്ലാത്തെയാന്ന് തോന്നുന്നു പിന്നെ പുളി എന്ന് പറയുമ്പോ എനിക്കൊരുമാതിരി വെറുപ്പായി ആ
തരുന്ന അങ്ങനെ തുന്നീനു ഇപ്പ അയിനോടൊരു താല്പര്യയില്ല.
ഓരു താല്പര്യയില്ല ഇപ്പൊ കിട്ടീട്ട് എനിക്ക് വല്യ ചുമ്മാ പിന്നെ എനിക്കത് കാണുമ്പോ തന്നെ ഒരുമാതിരി വെറുപ്പൊക്കെയായി അങ്ങനെ
സംസാരം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വ വേ സംസാരിക്കണ ഒരു ടൈപ്പാനുല്ലേ
ആര് ഞാനാ
ആ
എന്നോടെല് എന്നോടെല്ലാരും പറയും ഭയങ്കരായിട്ട് സംസാരി പിന്നെ എല്ലാത്തിനും ഭയങ്കര സ്പീഡാന്നൊക്കെ പറയുന്നുണ്ട് എല്ലാത്തിനും ഭയങ്കര സ്പീഡാണ് എല്ലാം ചെയ്തു തീർക്കുന്നതിലും ഭയങ്കര സ്പീഡാണ് അങ്ങനെയെക്കെ
ഈ ഈ ഗൾഫ്ന്ന് വന്ന ആൾക്കാർക്കുള്ള ഒരു സ്വഭാവാണ് ഈ എൾപ്പ എൾപ്പം വർത്താനം പറയാൽ തിരിയും കൂടി ഇല്ല അതേമാതിരി ഇണ്ട്
എങ്ങനേ
ഈ ഗൾഫ്ന്നൊക്കെ വരുന്ന ആൾക്കാരെ ശ്രദ്ധിച്ച്ക്ക്‌ണോ ഓൽക്ക് വേഗം വേഗേകാരം വർത്താനം
ആ ഹാ
ഓലെ പറയാൻ വൈക്കൂല അലാക്കിന്റെ സ്പീഡയ്കരം അതേ നിന്റെമ്മമ്മാരാ അങ്ങനെ വേൻ വർത്താനം പറയാന് തിരൂല അതേമാരി ഇണ്ട്പ്പം അന്റെ വർത്താനം എനിക്പ്പന്റെ എന്റെ അമ്മോനെ ഓർമ്മടീ മനസില ആ ഇത് മനസ് ന്റെ അമ്മാനൊന്നും വർത്താനം പറഞ്ഞാ എനിക്ക് മനസിലാവുല്ലാ
ഓക്കേയ്
അൽബുദം ഇങ്ങനെ പറയുന്നവെന്താന്ന് മനസിലാവണ്ടേ ഹേ ആയിക്കൊട്ടെ
ഓക്കെ